എന്താ അങ്ങനെ പോണ് ഇന്നിപ്പങ്ങനെ തെരക്ക് കഴിഞ്ഞിട്ട് ക്ലാസും പണിക്കകഴിഞ്ഞിട്ടിങ്ങന കുത്രിക്ക വീട്ട്ല്. നിങ്ങളെന്ത്‌ പരിപാടി?
ആഹ് എന്താട്ട ഞാനൻ ഇതേഈ പണി കഴിഞ്ഞൊന്ന് ഇരിക്കാണ് പിന്നെ ഫോൺ ണ്ടല്ലോ കയ്യിൽ ഫുള്ള് ഫോണ് മലാ
അത്ും പറഞ്ഞപ്പോളാ ഫോൺ പറഞ്ഞപ്പോള ഞാനും ഫോണന്ന ഇന്നിപ്പോ എത്ര ഞാെ ജസ്റ്റ് ഇങ്ങനെ ഫോണി ഉപയോഗം ഇന്നിപ്പോ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പോണ പോയാ ക അല ഏറ്റവും കൂടുതൽ ഉപയോഗച്ച് ഇൻസ്റ്റഗ്രാമും അപ്പൊ ഞമ്മളെ ഫോൺ ഉപയോഗത്തെ പറ്റി പറയയാണെങ്കിൽ ഇന്നപ്പോല്ല എല്ലാവരും വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന വസ്തു ഫോണ് ഞാൻ മനസ്സിലാക്കണ എന്റെ ഭൂരിഭാഗം ദിവസം ചേലോൽ ഇരുപത്തി ഇരുപത് മണിക്കൂർ ഫോൺ ഉപോഗിക്കുന്ന ആൾക്കാരുണ്ട് അഥവാ ഒരു ദിവസം കഷ് പട്ടിച്ച് അഞ്ച മണിക്കൂർ ഉറങ്ങും ബാക്കി മുഴുവൻ നേരം ഫോണ് അതിപ്പോ ഇ ജോലിയും പഠനംല്ലെങ്ക ഇല്ലാത്ത കൊണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾ അത് കുറവാണ് എന്നാലും എന്നാലും നമ്മുക്കറിയത്തെ കുട്ടികളെ ഈ മൊബൈൽ ഉപയോഗം എന്നുള്ളത് ഭയങ്കരീതിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് അത്യാവ്യം ായിട്ടുള്ള ഒരു വസ്തു കൂടിയാണ് ഈ മൊബൈൽ ഉപയോഗം കാരണം ഇന്ന്പ്പോ ആരോട് നമുക്ക് സംസാരിക്കണമെങ്കിലും എെ പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും മൊബൈല് എന്നുള്ള സാധനം ആവശ്യമാണ് പക്ഷെ ഈ ആവശ്യം എന്നുള്ള അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽന്ന് ആ കുട്ടികളാണെങ്കിലും ചെറ വലിയ ണെങ്കിലും മുതിർന്നവരാണ എല്ലാവരും അതിന്റെ ഉപയോഗം അത്തരത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് അപ്പൊ ഞമ്മക്കറിയാം ഇന്ന്ും മൊബൈൽ കൊണ്ട് ഒരുപാട് ഉപകാരംണ്ട് അതിൽെട്ടതാണ് നമ്മളെ സുഹൃത്തുക്കളെ ഫോൺ വിളിക്കാന് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സഹപാഠികളോട് സംസാരിക്കാനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഉപകാരിച്ച് നമ്മളുടെ പഠനത്തിന് ആവശ്യർത്ഥം നമ്മുടെ പഠ പഠന സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാനും എല്ലാത്തിനും ഇപ്പ മൊബൈൽ എന്നുള്ള കാര്യം ആവശ്യമാണ് അപ്പൊ ഒല ഒരു മൊബൈൽ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ഒരിക്കും ാൻ അംഗീകരിക്കുന്നില്ല പക്ഷെ മൊബൈൽ ഉപയോഗം വേണം പക്ഷെ അത് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടെ ആവണം എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം കാരണം അതില്ല എങ്കില് നമ്മുടെ ദിവസത്തെ ഭൂരിഭാഗം സമയം നഷ്ടപ്പെടും ഒരുപകാരം അതുകൊണ്ട് ഉണ്ടാവൂില്ല എന്നുള്ള വസ്തുതയാണ് കാരണം നമുക്കറിയാം ഒരുപാട് ഒരു അഞ്ച മണിക്കൂർ ഇൻസ്റ്റഗ്രാമ തുറന്ന ഒരാളും രണ്ട മണിക്കൂർ തുറന്നാളും അവസ്ഥ കാരണം രണ്ടാക്കും ഉപയോഗത്തിനന് ശേഷം ചോദിച്ചാൽ എന്താണ് ഉപയോഗി നി നിങ്ങൾക്ക് എന്താ കിട്ടന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടാനില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങള് ഒരു ദിവസം എത്ര നേരം മൊബൈൽ ഉപയോഗിക്കാറുണ്ട്
ഞാന് മൊബൈൽ ഉപയോഗിക്കുന്നത് ശക്ക് കണക്കില്ലാതെ ഉപയോഗിക്കും കാരണം നമ്മള് മൊബൈല് ഒരവ് കിട്ടിയ ആ മൊബൈൽ എടുക്കയാണ് അങ്ങനെ എത്രത്തോളം എന്ന് വെച്ചാല് നമ്മ ഒരു ഇഴുവാണെങ്കിൽ ഫോിൽ ചാർജ ഇല്ലാ എന്നുണ്ടെങ്കിൽ നമ്മള് കുത്തി വെച്ചുകോണ്ടെങ്കിലും ഉപയോഗിക്കും അവസ്ഥ വരെ വണ്ട് അത്രത്തോളം അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്ഈ ഫോണ ഞൻ പിന്നെ ഞൻ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇന്നത്തെ കാലത്ത് ഒരു മൊബൈലല്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ സാധിക്കാത്തൊ ഒരു അവസ്ഥയായി പോയി പിന്നെ നമ്മൾ നമ്മൾ തന്നെ നമ്മള് നോക്കണം എന്നുള്ളതാണ് കാരണം മൊബൈ യൂസ് ചെയ നല്ല കങ്ങളണ്ട് ചീത്ത കാലങ്ങളണ്ട് അന് ഒരുപാട് നല്ല വശണ്ട് ചീത്തശണ്ട് നല്ല പ്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ നമ്മള് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അല്ല കുഴപ്പമില്ലാതെ പോവാ ശ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഉപയോഗിക്കണ എന്നുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം
അതെ അത് നിങ്ങൾ പറഞ്ഞ കാര്യാണ് ഇപ്പൊ ആ നമുക്കറിയാം ഇന്നിപ്പോ ഈ കുട്ടികളുടെടയിലൊക്കെ ബാങ്കിനെതിൽ മൊബൈൽ ഉപയോഗം വർദ്ധിക്കാ ണം അവര് ഗെയിമുകളും മറ്റുള്ള ഈ ഓൺലൈൻ കാര്യങ്ങള ഉപയോഗിക്കുകയാണ് ഇതിന് ഏറ്റവും ഉാഹരണം നമുക്കറിയാം നമ്മ കുട്ടികൾ ഫ്രീ ഫയർ ഗെയിം കളിക്ക ഒരു ദിവസം അഞ്ചാ മണിക്കൂ ഗെയി കള് അനെ മൊബൈൽ ഉപയോഗം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് കുട്ടികളുടെ ഒര അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെപ്പ എ വെച്ചാൽ ഈ മൊബൈൽ കൊണ്ട് നമുക്ക് നടക്കുന്ന വാർത്തകളാണെങ്കിലും മറ്റ്ു വിവരങ്ങൾ ലഭിക്കും ാനും ഏറ്റവും നല്ല സഹായകരമായിട്ടുള്ള വസ്തു കൂടിയാണ് മൊബൈല് കാരണം നമുക്ക ലോകത്ത് പല കാര്യങ്ങളും ണ്ട് പല സാധനത്തിന് വില കൂടണ്ട് സ്വർണത്തിന് വില കൂടുകയും കുറയുകയും ചെയ്യണ്ട് നമുക്ക നമ്മളൊക്കെ നിത്യ ഉപയോഗിക്കുന്ന ഡീസൽ പെട്രോൾ ഇതിനൊക്കെ പലപ്പോഴ വില കൂടുകയും കുറയുകയും ചെയ്യണ്ട് അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു പൗരനി എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ കൃത്യമായിട്ട് പഠിക്കാനും അതിനുമായിട്ട് ബന്ധപ്പെ എന്നുള്ളതും നമുക്ക് ഓരോരുത്തരും കടമപ്പെട്ടതാണ് അപ്പൊ ഒരിക്കലും മൊബൈൽ ഉപയോഗം തീരെ ഇല്ലാതിരിക്ക എന്നുള്ളതല്ല ഇതിനേറ്റവും നല്ലത് മറിച്ച് ഉപയോഗം വേണം അത് കൃത്യമായി നിയന്ത്രണത്തോട് കൂടി തന്നെ ആയി ആയിരിക്കണന്നുള്ളതാ അതിന് ഉദാഹരണം എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ദിവസം മുമ്പൊക്കെ ഒരു ദിവസം ഇൻസ്റ്റഗ്രാം അഞ്ച് ആറ് മണിക്കൂറൊക്കെ ഉപയോഗിച്ച ഒരു ദിവസങ്ങള് ഉണ്ടായിരുന്നു പക്ഷെ ഞാനിങ്ങനെ ഒരു ദിവസം ചിന്തിച്ച് കാരണം എന്താണ് അഞ്ച് മണിക്കൂർ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയെന്ന് ചിന്തിച്ച് അങ്ങന ആ ഒരു അങ്ങനേ ചന്തിച്ചപ്പോളെ പിന്നെ ഒരു ഒരു പിന്നെ ഒരു പ്ലാന് ഇട്ട് പിറ്റേ ദിവസം മുതൽ ഞാനതെ ഒരു ലിമിറ്റ് വെച്ചു ഒരു നിയന്ത്രണം വെച്ചു ഒരു ദിവസം ഒന്നര മണിക്കൂർ ഉം കൂടിപ്പോയാ ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞാ ഇൻസ്റ്റഗ്രാം ഉപോഗിക്കൂല്ല ആ രീതി വെച്ചു അത് കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വെക്കാത്ത രീതിയിലാക്കി അപ്പൊ പിന്നീട് പിന്നെ ദിവസങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധി ശ്രദ്ധിച്ചു ഉപയോഗിക്കായി അഥവാ കഷ്ടിച്ചു ഒന്നര മണിക്കൂർ അയക്കുന്ന രീതിൽ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഇത്തരം ഒരുപാട് നിയന്ത്രങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്ന കുട്ടികൾ തന്നെ കൊണ്ടുവരാണെങ്കില് ഏറ്റവും നല്ല കാര്യവും നമുക്കറിയ പല രാജ്യങ്ങളും ഇന്ന് ഒരുപാട് നിയന്ത്രണം കൊണ്ടന്ന് ഇപ്പൊ സൗ നമുക്ക് അറിയാ ഒരുപാട് യു എ ഇ അതുപോലെ തന്നെ ഒമാന് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇത്തരം രീതിൽ മൊബൈൽ ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ട് രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇതിനൊക്കെ പ്രശംസിക്കേണ്ട സമയം കൂടിയാണ് കാരണം ഇന്ത്യയിലും ഇത്തരം രീതി കുട്ടികളുടെ ഉപയോഗത്തിന് ഒരുപാട് നിയന്ത്രണം കൊണ്ടുവരാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താവാ ആ കുട്ടി സംരക്ഷിക്കാം എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം അപ്പൊ നിങ്ങളോട് ചോദിക്കാ എന്ന്ണ്ടേല് എത്ര രീതിയിൽ നിയന്ത്രണങ്ങളോടാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്
എനിക്ക് ഇപ്പൊ ഈ ഫോണില് നിയന്ത്രണം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോ സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് എനിക്ക് നിയന്ത്രണം വെക്ക പറഞ്ഞാല് എന്റെ മനസിലേക്ക് ആദ്യം കടന്ന് വരുന്നത് കാരണം ഇപ്പൊ ആരുടെ കയ്യില് നോക്കിയാലും മൊബൈൽ മൊബൈല് ഉപയോഗാണ് നമ്മള് കാണാ ഒരാൾ ഒറ്റക്ക് കുത്തിരിക്കുന്നത് നമ്മള് കാണണില്ല ഓലെ കൂടെ എന്തുണ്ടാകും മൊബൈലുണ്ടാകും ഉറങ്ങുമ്പോളും തിന്നുമ്പോളും കുടിക്കുമ്പോഴും എന്തിന് ബാത്റൂമിൽ പോകുമ്പോളും വരെ ചിലര് ഫോൺ ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത് പിന്നെ മാത്രമല്ല ഒരു കാര്യം പറയേണെങ്കിൽ ഇപ്പ നമ്മള് മുൻകാലത്തെ കാലം ബസ്സില് യാത്ര ചെയ്യുമ്പോ ബസ്സിലേക്ക് ആളുകൾ കയറുമ്പോ ഏതെങ്കിലും ഒരു സീറ്റിൽ ആരെങ്കിലും ഇരിക്കുണ്ടോ ഒന്ന് വർത്താനൊക്കെ പറഞ് യാത്ര ചെയ്യ ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് ഉദ്ദേശച്ച് കയറുന്ന രുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാര് ആരെയും ഇരിക്കാത്ത സീറ്റ് ഒയിവ് സീറ്റ് ഉണ്ടോ എന്നാ നോക്കാം എന്തിനാണെന്ന് വെച്ചാല് ഓലെ അതിലേക്ക് ഇരുന്നണ്ട് അവർക്ക് ഫോൺ അവരുടെ മൊബൈൽ ഉപയോഗിച്ച് മൊബൈലില് തോണ്ടി കളിക്കാലോ എന്നുള്ള നിലക്ക് ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാലം മാറിയിട്ടുണ്ട് അപ്പൊ എപ്പ എപ്പോയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വസ്തുവാണ് ആയിട്ട് മാറിട്ടിണ്ട് ഈ മൊബൈൽ മൊബൈൽ എന്നുള്ളത് പിന്നെ താങ്കൾ എങ്ങനെ എപ്പോയും ഏ മൊബൈൽ കൊണ്ടു നടക്കുന്ന ഒരാളാണോ
അതെ അതെ എന്താ വെച്ചാലെ ഞമ്മക്ക് ഇപ്പൊ ഒരുപാട് ആവശ്യണ്ട് ഇപ്പ നമ്മുക്ക് തന്നെ അറിയ ഇപ്പൊ ഈ പൈസുള്ളത് തന്നെ നമ്മള് മൊബൈലാണ് കൊണ്ടടക്കല് അല്ലാതെ കയ്യിൽ പൈസ കൊണ്ടെടുക്കുന്നൊര് അവസ്ഥ ഒന്നുല്ല അപ്പോ എന്താലും എന്ത് എവിടെയൊക്കെ പുറത്തിറങ്ങാണെങ്കിലും മൊബൈൽ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട അപ്പൊ എനിക്കെന്നെ അറിയ ഞാൻ ഒരു ദിവസം നമുക്ക് ഒരുപാട് ചായ കുടിക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും ഇപ്പൊ മൊബൈല് വേണം അപ്പൊ മൊബൈൽ ഇല്ലാതെ ഒരിക്കലും പുറത്തിറങ്ങാന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നിയന്ത്രണം എന്നുള്ള സാധനം കൊണ്ടുവരാതിരിക്കലും ഒരു ഉപകാരം കൂട്ടില്ല നമുക്ക് ഒരുപാട് വിജയിച്ച ആളുകൾ നോക്കിയാൽ അവരുടെ അവര് ഒരിക്കലും ഈ സമയം കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിക്കില്ല മറിച്ച് മറ്റ് ഉപകാര മറ്റ് നല്ല നല്ല കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും അവര് സമയം ചലവഴിക്ക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അപ്പോ നമ്മളും ഇത്തരം രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാണെങ്കില് വരിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്കും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുംന്നുള്ളത കാരണം ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ നമുക്ക് ശരി ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിച്ചോണ്ട് ഒരു ഉപകാരോം കിട്ടാൻ പോണില്ല നല്ല നല്ല കാര്യങ്ങൾ കണ്ടിട്ട് നല്ലനല്ല വിവരങ്ങൾ വായിച്ചിട്ട് മറ്റുള്ള ബുക്ക് പുസ്തകങ്ങളൊക്കെ ഈ വായി കാണുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഏറ്റവും നല്ലത് അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് ഇത്തരം രീതിയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇന്നിപ്പോ നമുക്ക് മനസ്സിലാവും ഇത് ഏറ്റവും പ്രയാസം ചില ഇത് ഇതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യരുടെ ആരോഗ്യത്തിൽ നിന്ന് പ്രശ്നാവുന്ന ഒരുപാട് അവസ്ഥ ണ്ട് പലർക്കും മാനസിക ആരോഗ്യ മാനസികമായിട്ട് ഒരുപാട് രോഗങ്ങൾ ഇത്തരം മൊബൈൽ ഉപയോഗ ച്ച് വന്നിട്ട്ണ്ട്. അപ്പ ഞമക്കറിയ പല കുട്ടികളും ഗെയിം കളിച്ചിട്ട്. അതിനങ്ങ്ട്ട് അടിമപ്പെട്ടു പോയിട്ട് അവരുടെ കൈയും കാലൊക്കെ അതിനോട് ഇങ്ങനെ ഈ ആവർത്തിക്ക്ന്ന രീതിയില് പലപ്പോഴും ഞമ്മള് കണ്ടിട്ട്ണ്ട് അപ്പൊ ഇത്തരം രീതിയിലൊരുപാട് രീതിയിലുള്ള പ്രയാസങ്ങള്. രോഗങ്ങള് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട്കള് അനുഭവിക്കണ് ണ്ട്. അതിപ്പൊ കുടുംബത്തിലിതിന്റെ പ്രശ്നങ്ങള് കാണ. നമുക്കറിയ പലപ്പോഴും ഇത് ഇത്തരം മൊബൈൽ ഉപയോഗത്തിൽ പലപ്പോഴും ഏഹ് ബന്ധങ്ങള് സ്ഥാപി ചെറീ ചെറീ കുട്ടികള് മ റ്റുള്ള സ്ത്രീകളുമായിട്ടും ഒക്കെട്ട്. ബന്ധങ്ങള് സ്ഥാപിക്കും. അത് ഞമ്മളെ കുടുംബത്തിനും ആസ്യെ തകരാനും കുടുംബത്തിൽ തർക്കണ്ടാവാനൊക്കൊരു പലപ്പോഴും കാരണവാവാട്ടും അങ്ങനെ കാരണമാവാൻ ആയിട്ട്ണ്ട് അപ്പൊ ഇത്തരം മൊബൈൽ ഉപയോഗത്തെ കൃത്യമായ രീതിയില് ഉപയോഗിച്ചിട്ടില്ലാ എങ്കില് വലിയ രീതിയിൽ ആഘാതം നമുക്കും നമ്മ്ടെ കുടുംബത്തിനും തന്നെ ലഭിക്കുന്നെള്ള ഒരു കാര്യം കൂടി ഇതിലിപൊ എടുത്ത് പറയണ്ടൊരു വിഷയാണ്. പിന്നെപ്പഴാ ചല് ഇന്നിപൊ മൊബൈലിന്നെ ഒരുപാട് രീതിയില് മൊബൈല്കള്റങ്ങ്ണാ അ റയ വ്യത്യസ്തമായ മൊബൈല. ഐഫോണ് അടക്കം. ഐഫോണ് ഓപ്പൊ, റിയൽമീ അങ്ങനൊരുപാട് കസ് വ്യത്യസ്ത കമ്പനികളുടെ മൊബൈല്. പുതിയ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്താല് പുതിയ രീതിയില് അവതരിപ്പിക്കണ്ട് കൃസ്. ആ വെലയിൽ നമ്മക്ക് ലഭിക്കും. അപ്പ നമ്മളെന്നെ വാങ്ങാ എന്ത് കാര്യം വാങ്ങും അയല്ല. ഞാൻ മനസിലാക്ക. നല്ല സുരക്ഷ മൊബൈലുകളൊക്കെ വാങ്ങണംന്ന എന്റൊരഭിപ്രായം ഫോണൊക്കെ വാങ്ങണങി പൈസ കൊറച്ച് ചിലവാക്കണെങ്കിൽ പോലും നല്ല രീതിയിൽ സുരക്ഷ നമ്മക്ക് ലഭിക്കുന്ന് മൊബൈല് തന്നെ ഉപയോഗി ന്നുള്ളതാണ് എന്റൊരു കാഴ്ചപ്പാടില്. കാരണം അല്ലാ എങ്കില് അതൊരുപാട് തരത്തില്ള്ള പ്രയാസം നമ്മക്കെന്നെ നമ്മളെ ഡാറ്റീം. മറ്റ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ക്രെഡിക തുടങ്ങിയ രീതിയിൽ ഒരുപാട് പ്രയാസം ഉണ്ടാകും ന്നള്ളതാണ്. അപ്പോ നിങ്ങളോട് ചോദിക്ക. നിങ്ങള് ഏത് രീതിയില് മൊബൈലാണ് താല്പര്യമൊ ഐഫോണ്, അല്ല മറ്റ്ള്ള രീതി മൊബൈലാണ് ആണ് നിങ്ങള്ടെ താല്പര്യം
എന്ക്ക് താല്പര്യം പറഞ്ഞാല് ഏ ഉ ഓ ഏകദേശാള്കൾകൊക്കെ ഏഹ് അതായത് ഓരോ മനുഷ്യർക്കും ഓരോ താല്പര്യങ്ങള ചെ ചെലോൽക് ഏറ്റവും കൂടുതല് ക്യാമറ ഏഹ് നല്ല ക്ലിയർ ക്വോളിറ്റി ക്യാമറ ഉള്ള ഫോണുകള ഐഫോണെ പോലത്തെ ഫോണ്കളായിരിക്കും ഷ്ടം ചൊലൊൽക്ക് ചാർജ് ഏഹ് കൊറേ സമയം ഏഹ് നിൽ നിൽക്കുന്നതായി നിൽക്കുന്ന ഫോണുകളായിരിക്കും ഇഷ്ടം. ചെലോൽക്ക് നല്ല ഗെയിം കളിക്കാൻ പറ്റിട്ട് ലാഗില്ലാതെ ഹാങ്ങില്ലാതില്ലേ ഗെയിം കളിക്കാൻ പറ്റിയ ഫോണ്കളായിരിക്കും ഇഷ്ടം. അങ്ങനെ പല ചിലൊൽക്ക് ചെറിയ ഫോണ് കയ്യിലൊതുങ്ങുന്ന ഫോണിഷ്ടം. ചെലൊൽക്ക് വല്യൊ ഏഹ് ടാബ്, ഐപേഡ് പോലത്തെ അങ്ങന് തൊഷ്ടപ്പെടുന്ന ധാരാളം ആളുകള്ണ്ട് വാസ്തവത്തില് ഞമ്മള് ഏഹ് ഒര് കാര്യം ചിന്തിക്കേണ്ടത്ണ്ട് എന്താണ്ന്ന് വെച്ചാല് ഈ ഫോണിന്റെ കണ്ട്പിടുത്തം മനുഷ്യർക്ക് വവ് ഉപകാരം ഉപകാരമാണോ ഉപദ്രമാണൊ അങ്ങനെ ഞമ്മള് ചിന്തിക്കാണെങ്കി തന്നെ ഞമ്മക്കയിന്ന് കണ്ടെട്ത്താൻ പറ്റും ഇതെന്ത് ഉപ ഉപകാരം ചെയ്യണ്ട് ഉപദ്രവം ചെയ്യണ്ട്. അത് ആർക്ക് ഏ ഉപകാരം ഉപദ്രവും വേണം എന്നത് ആ ഫോണിന്റെ ഉടമസ്ഥൻ തീരുമാനിക്കണംന്ന്ള്ളതാണ്. നല്ല രീതിയില് ഉപയോഗിക്കണെങ്കില് അവർക്ക് ഉപകാരവും മറ്റ്ള്ളത് അവർക്കെന്നെ ഉപദ്രവായി തീരാണ്. അത് അവര് മനസ്സിലാക്കി ഉപയോഗിക്കാണെങ്കില് അവർക്ക് എപ്പഴും ഉപകാരം ഇണ്ടാവൊള്ളു. കാരണം ഒരുപാട് ഉപകാരങ്ങള് ഇതുകൊണ്ട് ഇണ്ടാവ്ണ്ട് പഷേ ഇന്നത്തെ കാലത്ത്റഞ്ഞാല് മനുഷ്യമ്മാരെന്നെ ഏയ് ഈ ഒരു ഫോണ്. സമയം പഴ ല് നല്ല ചെലവഴിക്ക്ണ് ണ്ട്ന്നാണ് ഞാൻ മനസ്സിലാക്ക്ണത്. കാരണം അവര്ടെ ഒഴിവ് സമയങ്ങളൊക്കെ നല്ല വിലപ്പെട്ട സമയാണ് അവരുടെ ഭായി സന്തുഷ് ഏഹ് സന്തുഷ്ടമാക്കാനും. അതുപോലെ മറ്റേ ഭാസുരമാക്കാനും. അങ്ങനെ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവ് സമയങ്ങളില് നമ്മള് എന്ത് ചെയ്ത ഞമ്മള്ക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തെന്നച്ചാല് ഈ വല്യ വല്യ നെലയിലെത്തിയ ആളുകള ഓകെ അലോ ഴിവ് സമയം എങ്ങനെ ഉപയോഗിച്ചു എന്ന് ഞമ്മള് നോക്കിയ മതി അതായിരിക്കും അവരുടെ ജീവിതത്തില് ഏറ്റവും കൂടുതല് സ്വാധീനിച്ചിട്ടുള്ളൊരു കാര്യം. നമ്മളാ സമയം എന്ത് അധിക ആള്കളും ഫോണിൽ ഏഹ് ഫോണ് ഉപയോഗിച്ച് സമയം പായാക്കിക്കൊണ്ടിരിക്കാണ് എങ്ങനെ ഈ സമയം ത്തെ ഞമ്മക്ക് ചെലവയിക്കാം. വെറുതെ കളയാം എന്ന്ള്ളതാണ് ഇപ്പൊ ആളുകള് ചിന്തിക്ക്ണത് അങ്ങൻത്തൊരവസ്ഥയിലേക്ക് മാറിട്ട്ണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്ക്ണത്
അതെ അമ്മക്കെന്തായാലും ഒരുപാട് സംസാരിക്കാള്ള വിഷയാണല്ലൊ. അപ്പൊ അമ്മക്കെന്താവ. ഒഴിഞൊരുപാട് സമയം കിട്ടുമ്പൊ അമ്മക്ക് തില് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാം എന്ന്ള്ളത വിചാരിക്ക്ന്നെ. ഞമ്മക്കിപ്പൊ അവസാനിപ്പിക്കലെ
ആഹ് എന്നാ ശരി. വീണ്ടും കാണാം
ഓക്കെ ശരി ശരി